എന്തൊക്കെയോ വിശേഷം
നല്ല വിശേഷം അങ്ങനെ പോകുന്നു
ആ എണീറ്റില്ലേ
ഓ എണീറ്റ് മോൻ മദ്രസേ പോയി മദ്രസ വി ട്ട് വരാനായി ഒമ്പത് ഒമ്പതര നിങ്ങളോ എന്താ പണി മയ ഇണ്ടാ അവിടെ ഒരു മയെന്റെ സൗണ്ട്
മഴയല്ല അത് ഞാന് മീൻ പൊരിക്കണത്
ആ ആ ആ അത് ശരി അത് ശരി ഇന്നെന്താ മയ ഉണ്ടോ മീൻ പൊരിക്കലുടങ്ങിയോ
മീനൊക്കെ അത് ഇതാണ് ഉണക്ക മീനാണ് അതൊക്കെ എളുപ്പുണ്ടല്ലോ മറ്റേക്കെ പെരും വെലയാണ് പിന്നെ അതുമല്ല ആ മീന് വരാറില്ലേ ഇപ്പൊ ഇന്ന് വന്നി ട്ടില്ല ഇന്ന് വന്നിട്ടില്ല അപ്പൊ ഉണക്കമീൻ പൊരിക്കുകയാണ് കാരണം മഴയായോണ്ടേ ഉം
ഒരാഴ്ച ആയി ഇതിലെ വണ്ടിക്കാർ വ
ആ ആ അപ്പൊ ഉണക്കമീൻ പറ്റിയപ്പോ അതാണ് പൊരിച്ചെടുത്തേട്ടികൊണ്ട്
അത് നല്ലതാണോ ഇപ്പ മഴ ആയോണ്ട് അതും നല്ലതാവു ല്ല ഉണങ്ങാൻ കഴിയാഞ്ഞിട്ട്
ആ അതന്നെ എന്തെങ്കിലും ഒന്നു വേണ്ടേ കൂട്ടാന്
ആ അതെ അതെ ആ പിന്നെ എന്ത ഇങ്ങള് ചാ
ചായൊക്കെ കുടിച്ചു ചായക്ക് കടി അപ്പേനു അവിടെ എന്തേനു
ത്തിരി മുട്ട കറി കേ ആ
തിരിയാണ്
ആ ആ ആ സ്കൂളില്ലാഞ്ഞാ പിന്നെ അതൊക്കെ അങ്ങനെണ്ട്
ഉണ്ടാക്കും നേരഉണ്ടാവൂല്ല രാവിലെ ഒന്നിനും നേര ഉണ്ടാവില്ല
ആ ശനി ഞായർ ഒഴിവാവുമ്പൊ എന്തയൊക്കെ
ആ അതെ ഉം പിന്നെ ചോറായി ഇനി കൂട്ടാനും ഇണ്ടാക്കാണ്ട്
ആ ആ ആ പണിയൊക്കന്നെ ഇല്ല ഞാൻ ചായ കടി ഉണ്ടാക്കി ചായ കുടിച്ച അടുപ്പത്തന്നട്ട് പോന്നട്ടില്ല പോയിട്ടില്ല
ഏ ഏ ചായക്കടി ഉണ്ടാക്കിയാ തന്നെ കൊയങ്ങുവല്ലോ
ആ കൂടി വേ വയ്ക്കല്ലേ അപ്പൊ പിന്നെ വൈകി വെക്കും വേഗം വെക്കലില്ല ചോറ്
ഞങ്ങള് ഇവിടെ രണ്ടു പേരെ വെക്കണേ
ആ ശരി ആ ആ അപ്പൊ പിന്നെ കൊഴപ്പല്ല പത്ത് പേനൊ ഞാനൊരു മോനും മാത്രേള്ളൂ അപ്പ പിന്നെ എപ്പഴായാലും
ആ ആഹ് ആ കൊഴപ്പല്ലല്ലോ
ഇപ്പൊ ലാണങ്ങ ഉണ്ടാവുമ്പോ പിന്നെ ഉക്കി ടൈമിന ആവാ ആ
വിടെ ആണുങ്ങളൊക്കെ ണ്ടേ അപ്പൊ പിന്നെ രണ്ടുേരം മക്കും വേണം
ആ ശരി പണിയൊക്കെ നേരത്തെ കഴിയോത്
ഉം പണി നേരത്തെ കൈ വെച്ചാൽ അങ്ങനെയൊന്നുമല്ല കുളിയൊക്കെ കയ്യണെങ്കി നേരം ഉച്ചയാകുന്ന ഇതൊക്കെ കഴിയുമ്പോത്തിനെ ആ ആ അന്നെ
ഉം
പിന്നെ മായ അവിടുക്കുണ്ടോ
ഇന്നപ്പോ മഴല്ല വെയിലും ഇല്ല
ആ അങ്ങനെ രണ്ട രണ്ട് കാലാവസ്ഥയണല്ലേ അതന്നെ അതന്നെ പൊടി
ഉം അ വെയിലറച്ചെങ്കി ഒന്ന്തിരിന്ത കേ അൽക്കിയതൊക്കെ നണങ്ങും ഇല്ലെങ്കി അങ്ങനെ അവിടെ കെടക്കും വെയില് തട്ടി ഉണങ്ങന ഒരു ഉഷാറുണ്ടാവൂല നമ്മള ഇങ്ങനെ എങ്ങനെ ഫെനെ ഇട്ട് ഉണ-
അതന്നെ അതന്നെ അ ശെരിയാണ് പറഞ്ഞത് അതിനെ കിട്ടണ ഇതൊ ഒരു സ്മെല്ലേ
ആഹ അത് അങ്ങനെ നമ്മള് ഫേന നേരം വിളുക്കോള-
എട്ടാച്ചാലും ഉം അതെ ഉം പിന്നെ അത് ചോറിങ്ങ എപ്പളാ ഉച്ചക്ക് ഇല്ല
ആ പത്ത്ം പതിനൊന്ന് മണിയൊക്കെ ആകും പത്ത് ഉത്തര മദ്രസ് ഇട്ട്ന്ന ചായയ്ക്ക് കൊടുക്കാൻ അടുപ്പത്ത് പോകുമ്പോ അടു- ഇതക്കെത്തിയാ പിന്നെ അങ്ങനെ ഇണ്ടാക്കും അടന്നാട് പോകന്നാ പിന്നെ പോവാൻ തോന്നില്ല ഒന്നാമതാ ആളില്ല എനി് ഞാൻ ഒറ്റക്കാണ് അപ്പം പിന്നെമ്മ- ഇനിപ്പ പത്തിരി തന്നെ ബാക്കി ഉണ്ടെങ്കി ഉച്ചക്ക് ചോറ് വെക്കൂല
വെക്കൂല ആ ആ ആ ആ മുട്ടക്കറി ആ മുട്ട- പിഴുങ്ങീങ്ങാണ്ടാണോ
ആ പുഴുങ്ങിയണ്ട് മുട്ട റോസ്റ്റ് ആക്കി വെച്ച ഓന് വേണ്ട ആ പുയങ്ങി കറിയക്കി വെക്കണം അപ്പൊ അങ്ങനെ വെച്ചതാ ഞാനൊന്ന് ഓനോട്‌ മദ്രാസൽ പോയപ്പോ ഉണക്കമീ വാങ്ങിക്കന്നാല ആണ് പൈസൊക്കെ കൊടുത്ത വിട്ടത് മീൻ കിട്ടാ വന്നിട്ടില്ലേ മദ്രസ ഇട്ട് വന്നല്ല ഇല്ലല്ല മദ്രസിന്റെ അടുത്ത് തന്നെയാണ് കട അപ്പൊ ജ നാടന്ന് വാങ്ങി വറണണ്ട് മീൻ ഇതില വരാഞ്ഞിട്ട് ഒന്നില്ല എത്ര ഉപ്പേരി ഇണ്ടായിട്ടും കാര്യമില്ല മീന ഞ-
ആഹ ഓ തിന്നാ പോവില്ല അല്ലെങ്കിൽ കോഴിയോ അല്ലെങ്കി മീനോ ഇറച്ചിയോ എന്തെങ്കിലും ഒന്ന് വേണം വെറും പച്ചക്കറിയ ആവുമ്പോ വെയക്കണില്ലേ കഴ്യണില്ല കഴ്-
ആഹ അങ്ങനെ തിന്നണ പോലുണ്ട് നമ്മക്ക് കഴിയൂല മീനൊന്നുംല്ല ഞാൻ ചെറിയൊരു കഷ- എന്തായാലും
ആ മതി മതി മ് മ് അതെ പിന്നെ ഇ കൂട്ടാനൊക്കെ ഈ ഒണക്കമീന കറിയോ കറി എന്താ
എന്താ വെണ്ട ഉണ്ട് വെള്ളേരി ഇന്തൊക്കെ ഉണ്ട് ഫ്രിഡ്ജില് സാധനംക്കെ എന്തേലൊക്കെണ്ട ഒറ്റക്ക ആവുമ്പോ എല്ലാത്തിനും മടി- ഇപ്പള ഉള്ളപ്പോ അങ്ങനെ എല്ലാം ഉണ്ടാക്കി മുപ്പര് പോയാല പിന്നെ ഇണ്ടാക്ക- കാണും തന്നാനൊക്കെ മ
മടിയാണ് ഇപ്പൊ പോയിട്ടുള്ളൂ
ഇപ്പൊ ആറുമാസയി ഇപ്പൊ വന്ന് വീട് ഞങ്ങള് വീട് കൂടിരുന്ന് ഇപ്പ പോയിട്ട് ആറുമാസയി-
ആറുമാസയി ഒരു കൊല്ലായ വരുവോ
ആഹ് ഒരു കൊല്ലാം ഇപ്രാവശ്യംപ്രാവശ്യം പോയപ്പോ രണ്ടു വർഷം നിന്നി ഇനി വീട ആയപ്പോഴ അതങ്ങട് പൂർത്തിയാവട്ടെല്ല രണ്ട- വർഷം നിന്ന് വരണേ
ആണോ ആഹ ആഹ
അയും വീടാവാന ഇനി അതുവരെ ഗൾഫ് പോയിനിന്നേന് കുതിപരെയണെന്നൊ ക്കെ പറയാ വെറുതൊരു ജീവിതം അത് ഞാനും ഇവിടെയതാവിടെയ അങ്ങനെ കഴിയില്ല ഇതല്ല
ആഹ അതെ
നമ്മളെല്ല ആരും ആഗ്രഹല്ലേ സ്വന്തമായിട്ട് വീട് ഉണ്ടാകുക അതായപ്പോ നിർത്തിപ്പോ പോരണ്ടന്നൊക്കെ പറ-
ഇവിടെ എന്തേലും സമ്പാദ്യം വേറെ എന്തേലും
ല്ലഅതാണ് മെയിൻ പ്രശ്നം ഇവിടെ പണി അറിയില്ല സമ്പാദ്യായിട്ടൊന്നുമല്ല അപ്പൊ പോയി വീട് വെച്ച്പോരക അല്ലെ ഇവിടെ നിന്ന് എന്ത വരുമാനത്തിന് എന്തേ മാർഗംണെന്നൽ പിന്നെ നിർത്തി പോന്നാലും അല്ലെങ്കി പിന്നെല്ലാ പ പണി അറിയണ ആളാവണം അത് ചെറുപ്പത്തിലെ ഗൾഫിലാണ് പോയിട്ട് ആഹ്ന്നെ കെട്ടുമ്പോളെ ഗൾഫ് ഗൾഫില്
ആഹ ആഹ ആ
എ ഇവിടെ നാട്ടില എന്താ അറിയില്ല ഇവിടെ നിക്കാനും കഴിയൂല്ല വന്ന് രണ്ടു മാസം തിരക്കട് ഇണ്ടാവല പിന്നെ പൂവ പോവ അറിയല്ലോ കയ്യിലുള്ള
കഴിഞ്ഞ പോ ആഹ ആഹ അതെ അതിനി നാട്ടില എന്താ ചെലവ് നച്ചിട്ടാ അവിടെ നിക്കുമ്പം ഉ അവിടെ നിക്കുമ്പോ അതറിയില്ല ഒരിക്കുംര ഇത് മാത്രം നോക്കി പോരേ ഇത് ഇവിടെ ഞമ്മളതൊക്കെ ആകുമ്പോ
ഓരോ സാധനത്തിനും ഇപ്പൊ ടൗണക്കന്നണ്ട ഇറങ്ങിയ ഒരു അഞ്ഞൂറു രൂപന്നടത്ത പിന്നെ ഒന്നുലഒരു സാധനം വാങ്ങിയ പിന്നെ ഇല്ലയ
അതന്നെ അതന്നെ ഒരു നേരത്തി ഉണ്ടാവും എന്തെങ്കിലും ഒന്ന അപ്പ മീൻ വാങ്ങിയൽ തന്നെ നോ നൂറ് രൂപക്ക് വാങ്ങിയൽ തന്നെ ഒരുനേരത്തിന് ഉള്ളൂഞങ്ങൾക്ക് ഒരു കുടുംത്തിലുമ്പോ ഇനിയിപ്പോ ഒന്നോ രണ്ടോ ആൾക്കാരാവുമ്പോ ഉണ്ടാവുംക്കാരം പക്ഷെ ഒരു കുടുംബത്തില്ൽ നമ്മള് വുമ്പോ അത് എവിടുക്കും എത്തണല്ലേ വൈകുന്നേരത്തിന് വേറെ നോക്കണം മുട്ടക്ക് ഇപ്പ എന്താ വില മുട്ടക്ക് എട്ട് രൂപ കഴിക്കണ കാരണം ഉം
അങ്ങനെ ഓരോ മാസം ഓരോ കണക്ക് വരുമ്പോ ഫോണൊക്കെ റീചാർജ് കറണ്ട് ബില്ല് വൈഫൈ ബില് അങ്ങനെ വരുമ്പോ
ആ
നാട്ടില് നിക്കല ഒൽക്ക നട
നടക്കൂല്ല ഉം ഞങ്ങ എന്നട്ട് പോവല്ല എന്തേങ്കലും ഇതുണ്ടോ പ്ലാനുണ്ടോ
അങ്ങനെ ഒന്നുമല്ല അത് പറഞ്ഞഞ് വെക്കേഷനിില് ഞാന് നോക്കട്ടെന്നാ അങ്ങൾ രണ്ടാള ഇങ്ങോട്ട് ആര് ഞാനൊരു മോന തന്നെ ഉള്ളു ങ്ങ ഇങ്ങോട്ട്രി എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഞാൻ നിർത്തി പോരാൻ നിർ എത്തി പോരേൻ്റെ മുന്നേ ഒന്ന് ഇങ്ങട്ട് പോരാാനൊക്കെ പറയും
ആഹ ആഹ് ആഹ് ആഹ
പിന്നെോട് പോരാ കയ്യൂരല്ലോ അപ്പ പരനേന്റെ മുന്നിൽ നിങ്ങളൊന്ന കൊ പോോണം പറയലുണ്ട് ക്കശൻ ആവട്ടെനൊക്കെ
ആഹ ആഹ അന്താ ഇപ്പൊ ജീവിതവും വേണ്ടല്ലേ ഉ കഴിഞ്ഞു പോവയാണ് ഉ ശരിയാണ് ഉ അതെ വേറെ ഇപ്പോൊവർക്കും ഒന്നിനും ബോടില്ലല്ലോ അതാണ് ഒന്നാമത് ചടച്ച് ഇങ്ങനെ ഉ ആ് ഇരിക്കല്ലേ
ഉം കാണ പിന്ന ഇവിടെ ഒന്നാമത്തെ അങ്ങനെ പോവാൻ പറ്റിയരു ഏരിയയല്ല അങ്ങനെ വണ്ടി കിട്ടും ന്നല്ല അപ്പം പിന്നെ പോണെങ്കിൽ അല്ലെന്നെ നമ്മൾ സ്വന്തമായിട്ട് വണ്ടി പഠിക്കും വേണം
ആ സ്കൂട്ടി ഒന്ന്
ഇല്ല ഞാൻ മുറ്റത്തൂടെ അങ്ങനെ ഓടിക്കിക്ക ഇങ്ങ ട്ട് റോട്ട് ക ഇറക്കാള്ള ധൈര്യം വരുന്നില്ല പേടി ധൈര്യം ഇല്ലഞ്ഞാ പിന്നെ നടക്കൂല എന്റെ ആങ്ങളാരൊക്കെ പറയും ധൈര്യല്ലാതെ ചെന്ത് കാട്ടിട്ടും കാര്യല്ലന്ന് ഓട്ടാനൊ ഇൻക്കറിം പേടിയോ വണ്ടിറോട്ട് ക്കാണ്ടറക്കുമ്പോത്തന് വെറച്ചിട്ട് വെയ്ക്കും
ശരി ചെലോല്ണ്ടാവും അങ്ങനെ ആഹ് എനക്ക് ഞാനും ഓട്ടലുണ്ട് ലൈസൻസ് ഞാൻ ഓട്ടല് ഇവിടന്ന് കുട്ട. പോളങ്ങനെ പാലപാടിക്കൊക്കെ അങ്ങനെ ആക്കിടുക്ക അങ്ങനെയൊക്കെ കാട്ടിലുണ്ട്
ആഹ് ശരി നമ്മള് പ പ നമ്മുക്ക് കാര്യാണുങ്ങളൊന്നും ഇല്ലെങ്കിൽ
നല്ല അടിച്ചു വരു ആഹ് ഉം എങ്ങനെ
നൊയിവാണോ ഓൽക്ക പുതിയാപ്പളക്ക് പുതിയാപ്പള അല്ലേ ഏഹ്
ഒഴിവില്ലന്ന്ഓ കളിൊഴിക്കണ്
ആഹ്
ടാപ്പിങ്ങാന്നെ അപ്പ അയിന് പോയിക്കും
മായക്കായണ്ടാവോ പണി
അ തെളിയിക്കാണ് അപ്പൊ പ്ലാസ്റ്റിക് ഇട്ടൊണ്ട്
ആഹ് ശരി ആ
അങ്ങനെ പോയിക്കാം
ഉം അടട്ത്ത
ആ ഇതി കൂടെ അടുത്ത കൂടെ തന്നെയ അല്ല
ആ രാവിലെ പോവൂലേ
രാവിലെ പോകും ഇപ്പൊ അതിന് തെളീച്ചൽ തുടങ്ങിയിട്ടുള്ളു അപ്പൊ പിന്നെ വലിയ ഇതില്ല പാാല കുറ്റലൊക്കെ തുടങ്ങുമ്പോ പിന്നെ ഇതിലന്ന് നേരത്തെ പോവും
ആഹ് ആഹ്
ആ എന്താ മൂന്ന് മണിയൊക്കെ ആവും. നല്ലോണം വെട്ടാ ഉണ്ടെങ്കിലൊക്കെ മൂന്ന് മൂ ന്നറൊക്കെ ആകുമ്പോത്തിന് ഇറങ്ങിപ്പോകവും
ഓ അശ്ശരി
അങ്ങനെ പോവും ഉ പേടി പിന്നെ പേടി അല്ലാണ്ട് ശീലയിപ്പോ ഇനിയിപ്പോ ആഴച്ചക്ക ന്ന് നേരവണം ഇപ്പൊ രണ്ടു മാസം ലീവ്യനു രണ്ടല്ല മൂന്നു മാസത്തോളം ഇപ്പൊ,
ഏപ്രിൽ മെയ് അവിടെന്ന് ആഹ് ചൂടായ പിന്നെ ഇണ്ടാവലല്ലേ
ആഹ് ചൂടായാൽ പിന്നെ പറ്റൂല്ല പാല് കമ്മി ആയാലേ അപ്പൊ, മുതലാളിമാർക്കൊക്കെ നഷ്ടാവും.
ആ വേറെന്തെന്നാ?
ഉം ആയിക്കോട്ടെ വറെ പത്തൊ ഉ ആയിക്കോട്ടെ